ആഹ് കേക്ക്ണ്ട്
ഫു‌ഡൊക്കെ കഴിച്ചാ
ഉം കഴിച്ചു കുട്ടിയാളെ കുട്ടീനെക്കെ ഒന്ന് ഒറക്യാണ്ട് ഇവിടെ ഇരിക്ക്യാ.
ആഹ് ആഹ് അതെ കുട്ടി സ്കൂൾ പോവുന്നില്ലേ പഠിക്കുന്ന്
സ്കൂൾ പോണ് ണ്ടേ. ഒരാള് ഇപ്പൊ വരും നാല് മണിയൊക്കെ ആകുമ്പഴ്ത്തേന് എ ത്തും. എത്തിയാ പിന്നെ ആകെ കലപിലേണ് അതെ കൊറെ ആയി വിളിക്കണം വിചാരിക്ണു. ഇപ്പളെങ്കിലും ഇങ്ങട്ടൊന്ന് വിളിച്ചല്ലോ
അതന്നെ വിളിക്കാൻ വിചാരിച്ചെന് സമയം കിട്ടീട്ടാ സമയില്ല പുള്ളറ്
അമ്മേ
ആഹ് കുഞ്ഞ് കിടാവെന്താക്ന്ന്? എടേ ഇള്ള കൾക്ക്യ്ന്നുണ്ടതാ
ആഹ് ഇണ്ടേ
എന്ത്
ഇന്നട്ട് ചായെ, ചായ കുടിക്കാനായിട്ടൂല്ലാല്ലെ
ഇല്ല മൂന്ന് മണി ആയി. ആഹ് അമ്മേ അച്ഛനും എല്ലാരും ണ്ടൊ പെര്ല്?
ആഹ്. എല്ലാരും ഉണ്ട് ഇപ്പൊ ആരു ഇല്ല അപ്പ ഞങ്ങളൊറ്റക്കെന്നെ ഒള്ളു.
ക്കെ പോയാ? ആഹ് ങ്ങനെ അ എത്ര സമയാണ് കുട്ട് പിള്ളാർ വരുമ്പോ
നാല് മണിയാവും. അതുവരെ ഒരു സമാധാനാണ് രാവിലെ പത്ത് മണി തൊട്ടിട്ട് നാലു മണി വരെ ആ നാല് മണി കഴിഞ്ഞാ കഴിഞ്ഞു പിന്നാകെ
ആഹ് അതന്നെ ഫോൺ വിളിച്ചാ അതന്നെ
എവിടെ ഫോണ് കണ്ടാ പിന്നെ അടിപിടിയാണെ രണ്ടാക്കും ഫോണിനാവശ്യാ.
ആഹ് അതന്നെ. ഫൊ
പിന്നെ തല്ലൂടും ഉം ഫോൺ കളി കുറച്ച് കൂടുതലാ ഞാൻ പിന്നെ ഓര മുന്ന് ന്ന് ഇപ്പ വല്ലാതെ ഉപയോഗിക്കലില്ല ഫോൺ കാണുമ്പഴല്ലേ പ്രശ്ന ഒള്ളു അപ്പൊ ഫോൺ അങ്ങട്ട് ഇട്ത്തു വെക്കും
ക്കെ കേക്കേല്ല ബെച്ചൻ കേക്കേല്ല ഹടെ എണ്ട്
ഏഹ്
ഫോൺ എവിടെണ്ടെന്ന് കേക്കലെ
ആഹ് സൈലൻ്റൊ ക്കാക്കി വെക്കണം. കാണാതെ കൊണ്ട് വെക്കും അല്ലാതെ നടക്കൂല എന്നാലും തെരഞ്ഞെടു ക്കൊക്കെ ചെയ്യുട്ടോ
ആഹ് അപ്പം മുണ്ടാതിരിക്കും എന്നില്ലെ.
ഉം
ആഹ് അതന്നെ മയ്
ടി വി ഇണ്ട് ടി വി ഇട്ട് അവടെ വെക്കും ടി വി അവടെ തൊറന്ന് വെക്കണം അയിന്റെപ്പുറത്ത് ഫോ ൺലും കളിക്കണം
ആഹ് അതല് നോക്കുന്നില്ല അത് ഈടിം അങ്ങതന്നെ അത് നോക്കലില്ല
ആഹ് ആഹ്
ഇത് നോക്കിയെങ്കി ഇതന്നെ നോക്കി നോക്കി ഇതല്ല പാങ്ങല്ലേ
ആഹ്
നോക്കുന്ന്
ഇന്നട്ട് വീട്ട്ലെല്ലാരു ല്ലേ
ഇല്ല രണ്ടാള് സ്കൂൾ വയിന ഇപ്പൊ ഞൻ തന്നെണ്ട്
ആഹ് ആഹ് ഒറ്റക്കാവൂല്ലേ
മറ്റൊക്കെ ഉള്ള അങ്ങനെ ഫോൺ വിളിച്ചത് സമയംണ്ടക്കാം നാലു തോണ നാലരം എത്രയാണ് പഠിക്കുന്ന അടുത്തന്നെയാ സ്കൂള്
ആണോ അന്റെ കുട്ടി യു കെ ജി
യൂക്ക് ചേർത ആഹ്
ആഹ് ചെറുത
ആഹ്
ഒന്നൊന്നിന് മൂന്നര വയസ്സായുള്ളൂ
ആഹ് ബലുതിന് മൂന്ന രസം ആഹ്
അല്ല വൽതിന അഞ്ചുവയസ്സ് കയിഞ്ഞു
സ്കൂൾ ക കൂട്ടിയിട്ട എൽ യു കെ ജി ലേ
ആഹ് വലിയ കുട്ടി യു കെ ജി ചെറിയ കുട്ടി പിന്നെ അംഗലവാടിൽ പോവുവാണ് ഇപ്പൊ പല്ല് വേദന ആയതുകൊണ്ട് ഇപ്പൊ കൊറച്ചവസായിട്ട് വിടലില്ല അല്ലെയ്‌ കൊറ ദൂരം കൊറച്ച് നടക്കാനുണ്ട് അതോണ്ടാണ് ഇപ്പൊ ഒരു മടി മഴയൊക്കെയ
ഉം ആഹ് അതന്നെ കൊണ്ടാക്കുന്നതാ
കൊണ്ടാക്കണം ഉം കൊണ്ടാക്കും വേണം കൊണ്ടുവരു വേണം വണ്ടിയൊന്നുംല്ല വണ്ടി ഉണ്ടെങ്കി സുഖ പിന്നെ അയിന് വിട്ടാ മതിയല്ലോ
ദൂരല്ല
ആഹ് ആഹ്
അതന്നെ നടന്നിട്ട് മയക്കന്ന് കൈയല്ല
ആണോ പോണ വഴിക്കാണെങ്കിൽ ഒരു പുഴയുണ്ട് വെള്ളം വന്നാ ഭയങ്കര ബുദ്ധിമുട്ടുന്ന്
അതന്നെ വണ്ടിയ സര വണ്ടിയ ഉള്ള
പിന്നെ അതറിയണ്ടല്ലോ
ആഹ് അതന്നെ
ആര് കൊ കൊണ്ടാക്കുന്ന കൊണ്ടുവരാൻ പണിയല്ലേ അത്ന്നെ അതന്റെ ഒരു പനിയാണ് മനിക്ക് പന്ന് പറന്നര ഇവിടെ എത്തുമ്പോ ഓഹ് പിന്നെ പോവാനായില്ല ആദ്യല്ലേ കൂട്ടൻ
പിന്നെ അടുത്തത് കൊണ്ടുവാനാനല്ലേ
ആഹ് പിന്നെ പണിയെടുക്കാൻ സമയം ഇല്ല പിന്നെ പണിയെടുക്ക ആഹ് അതന്നെ അപ്പൊ ആയ് ഡൈനീസ്റിക്കൂള്ളാ ബൽത് ആ വണ്ടിൽ പോന്നത എന്തല്ലാ
ആഹ് ബസ്ണ്ട്
ബസ്സിൽ പോന്നത്
ഉസരി പോവും ആഹ്. വിടിന്റെ. തൊട്ട ഇട്ട മുന്നിൽ തന്നെ റോഡാണ് അവിടുന്ന് കയറ്റി വിടും അവിടെ വന്ന ഇറങ്ങും റോട്ടിക്ക് ഒന്ന് കേറി നിക്കണം എന്ന ഉള്ളു അപ്പുറത്ത നിന്ന് അപ്പുറത്തെ സൈഡിക്ക് വരണം വണ്ടിയാള് പോണോണ്ട്േ
ആഹ് അതന്നെ ഇടാന്നെ നാലരവണിയന്ന ഇട ഉം എത്ര സമയന്ന് വരമ്പ
ക്ലാസ് തുടങ്ങ
ഒമ്പത് മണിക്ക് പോന്ന വീടന്ന് ഒമ്പത് മണിക്ക് രാവിലെ പോകന്ന നാലര ആകുമ്പോ വരുന്നേ
ആ പിൻ ഇവിടെ പിന്നെ പത്ത് മണിക്ക് ബസ്സ് വര
ആഹ് പത്ത് മണിക്ക് അതൊരു ട്രിപ്പല്ലേ ഒരു സ്ഥലത്ത് നിന്ന് എടുക്കുന്നല്ലേ അപ്പോൾ ഫസ്റ്റ്ടുന്ന് എടുക്കുന്ന
ആഹ് ഇവിടെ പിന്നെ ലാസ്റ്റ് ട്രിപ്പാ പത്ത് മണിക്ക് ഇവിടുന്ന് പോകവും പത്തരക്ക സ്കൂളള് ബെല്ലടിക്കുക അപ്പൊ പത്തരയും പത്തേനും അവിടെ ഇപ്പം -
ആഹ് അ തന്നെ പത്ത് മണിയാകുമ്പന്നെ ബെല്ല് അടിക്കുന്നത് എത്ര എല്ലായിടത്തും ട്രിപ്പ് എടുത്ത ശേഷം. അങ്ങനെ സ ടൈം ആന്ന് അത്ര മുമ്പേ പോന്ന് ആഹ് അതന്നെ അടെ കളിക്കിന്നിണ്ടാവും പിള്ളേർ ഒക്കെ
ഓഹ് അല്ലെങ്കിലും ഒരു ദിവസം ലീവ് ആക്കാതിരിക്കാ നല്ലത് വീട്ട് വിട്ട അത്രയും വീട്ടുകാർക്കും സമാധാനാണ് ഇപ്പ രണ്ടക്ഷരം പഠിക്കയും ചെയ്തോളേ
ഓക്കു അതന്നെ ഇന്നലെ സ്കൂൾ ഉണ്ടായിട്ടല്ലേ ഇന്ന് മഴായായിട്ട് ഇന്നു ഉണ്ടായി
ഇന്നലെ സ്കൂളില്ല?
ഇല്ല വീടണ്ടായിറ്റ-
ആഹ് അവിടെണ്ടാവൂലല്ലേ ഞങ്ങക്കൊക്കെ ഉണ്ടയിന്നു.
ഉണ്ടായിന്ന പട്ടുണ്ടായിനാ ആഹ്
മഴ ഉണ്ടായിന്ന് എന്നാലും സ്കൂളൊക്കെ ഉണ്ടായിന്നു
ഉം. ഉണ്ടായിന്ന ഇവിടെ ഉണ്ടക്കാ ഇന്നലെ ഫുള്ള് ലീവ് മദ്രസ് സ്കൂളല്ലാം ലീവ്- ഇണ്ടത് ആഹ് അങ്ങന-
ഇവിടെ നല്ല
ആഹ് ഇവിടെ ഇവിടെ മഴ പെയ്യുന്നുണ്ട് നല്ല മഴണ്ട്
ആഹ്-
ആഹ് അതന്നെ-
പിന്നെ പുറത്തിറങ്ങി നിന്ന് വീട്ടീന്ന് ഉള്ളിൽ കയറിട്ട അല്ലെങ്കി ഒന്നും കേക്കൂല്ല-
ആഹ് ക്ക- കേക്ക മയക്കെതു കേക്ക്‌ന്ന് ആഹ് കേക്കുന്നുണ്ട് ആഹ്
ആഹ് മറ്റേത് എന്താന്നോ വീടിന്റെ ഉള്ളിൽ കേറിയ റേഞ്ച് ഇങ്ങനെ കട്ടാവും.
ഈ പുറത്തുള്ളതാന്നെ
ആഹ് അല്ല ഇപ്പൊ കേൾക്കണണ്ടോ ഞാൻ പറയണ കേക്കണ്ടോ? ആഹ് പുറത്തിറങ്ങിയാ റേഞ്ചും കിട്ടും. അല്ല ഉള്ളിൽ നിന്ന റേഞ്ച് കിട്ടൂല്ലാ പുറത്തിറങ്ങിയപ്പോ ഭയങ്കര മഴ
മഴണ്ട് അത് കേൾക്കുന്നില്ല മഴയുണ്ട് ഇവിടെ ചെറുങ്ങന മഴയിണ്ട് ആഹ് കാറ്റ് ചെറങ്ങുന
ഇവിടെ കാറ്റൊന്നുല്ല മഴയാണെങ്കിൽ ഫുള്ള് മഴ വെയിലാണെങ്കിൽ ഫുള്ള് വെയില്-
ആഹ് അതന്നെ വെയിലും മയേം ഇപ്പോ അയന്നെ ആഹ് ഇങ്ങനെ പോന്ന് ഇവിടെ വ വർക്ക് ചെയ്യുന്നുണ്ടോ നീ? ഓൺലൈനിൽ ആഹ് സ്റ്റാറ്റസ് വർ
ഒന്നുല്ല-
അല്ല സമയില്ല-
കുട്ടികൾ ഒന്നാവട്ടെ അതെ കുട്ടികളെ നോക്കാനും വീട് ഒക്കെ കൂടെ ആവുമ്പോ സമയം കിട്ടൂല കുട്ടികളൊന്ന് സ്കൂളി പോട്ടെ ചെറുതിനേം കൂടി വിട്ടിട്ട് വേണം എന്തിനെങ്കിലും പോവാൻ-
ഓൺലൈനില് പോകേണ്ട ആവശ്യല്ല വീട്ടി തന്നെ പഠിക്കല്ലേ- അല്ല ആഹ് എല്ലാർക്കും-
ഇതൊക്കെ വീട്ടിലിരുന്നു എന്റേത് കണക്കാവും-
ആഹ് ചെറിയ കുഞ്ഞീണ്ട്
ആഹ് ഓര് പുറകെ നടന്നീ കച്ചറ കൂട്ടാണ സമയത്ത് നമ്മൾ ഇരുന്ന് എവിടെ പഠിക്കാന-
ആഹ് അതന്നെ പഠിക്കാൻ സമയൊന്നു ഉണ്ടാവില്ല.
ഓരോന്ന് ഒരുക്കി വെക്കാൻ നോക്ക്വ അപ്പൊ അങ്ങനെ സമയം കിട്ടൂല
ഉം അതന്നെ
വീട്ടിലെല്ലാർക്കും സുഖാല്ലേ
ആഹ് സുഖാ ഞാനെന്റെ പെരേലുണ്ട് ആടെ എന്റെ പെരക്ക് പോയിട്ടേ മാപ്പിളടെ ഉണ്ട് ഉം
അയ്യോ സമാധാനല്ലേ കുറച്ചീസം
അല്ല ഇടാ എന്റെ പേരെലല്ല ഇടന്നേ എന്റെ പെരേൽ എന്റെ പെരക്ക് പോയിറ്റാ ഈടെൻ്റെത് എന്റെ പെരേല്ലന്നെ എന്റെ പെരേ ചേരുവവര്ക് ആഹ് ആഹ് ഇപ്പാരുല്ല മ്മള് തന്നെ ഒക്ക്.
അവിടെ അമ്മയൊക്കല്ലേ?
ആഹ് ഇല്ല അമ്മ ഉമ്മ ഇല്ല ഉമ്മ മരിച്ചേന്. ഇപ്പൊ ഇപ്പൊ നമ്മടെ അങ്ങനെ ഹസ്ബന്റ് ആഹ് കൊറേയി
ഓ അതൊന്നും ഞാനറിഞ്ഞില്ലേന്ന് കൊറേയായിലെ
ആഹ് ആഹ് അതന്നെ ആ വിളിക്കാത്ത കൊറേ ആയി. ഇപ്പൊ സമയം കിട്ടും ല്ലാ അതന്നെ
ഇപ്പോഴാ ഒന്ന് കിട്ടിയത് അപ്പൊ മഴയും കൊണ്ട് സംസാരിക്ക-
ആഹാ അത് തന്നെ നല്ലാമായ കേക്കുന്നാ വീട് എത്രമാ കേക്കുന്നുണ്ടാവും ഞാൻ പറയുന്ന കേക്കുന്നുണ്ടാവും ഉം.
ണ്ട് ഞാ റൂമിൽ വന്നിരുന്നു അതൊണ്ട് കേക്കണണ്ട് പുറ- നല്ല മഴ പൊറത്താണെങ്കി മഴേന്റെ സൗണ്ട് മാത്രമേ കേക്കുള്ളൂ അതുകൊണ്ട് ഞാ ഉള്ള-
ആഹ് ആഹ് അതന്നെ.
നല്ല കട് ചായൊക്കെ ഉണ്ടാക്കി കുടിച്ചിങ്ങനെ ഇരിക്കണം നല്ല തണുപ്പ.
നല്ല തണുപ്പ് കാലത്തെണീക്കാനേ പറ്റുന്നില്ല അത് തന്നെ തണുപ്പായിട്ട്. നല്ല മയയല്ലേ ഇപ്പൊ അതന്നെ.
എന്നിട്ടേ കുട്ടികള് വരുമ്പഴത്തേനും ചായേം കടിയൊക്കെ ആയോ?
ഇല്ല എന്താ അബക്ക് ഫോൺ വിളിച്ചിട്ടായിട്ട് അങ്ങനെ ഫോൺ എടുത്ത്താ ആഹ്
ഫോണിലല്ലേ ആ നാലരയാവിലേ വരാനെ അതിന് സമയുണ്ടല്ലോ.
സമയണ്ട് ആയിക്കാം
ഉം
അതെ അതെ ആര ഇപ്പെ
പ്പ അവന്റെ അച്ഛനോ?
ഇല്ല ആരൂല്ല രണ്ടാളും ഇല്ല. ആഹ്
ഏ രണ്ടാളൂല്ല?
ഇല്ല ഇല്ല രണ്ടാളൂല്ല ഒരാളെ ഇപ്പോ മൂന്നു കൊല്ലാവും ഒരാള് ചെറിയായപ്ലെ മരിച്ചന്നാണ് അങ്ങനെ അങ്ങനെ. ഞാന്
അല്ല എത്ര കുട്ടികളായി ഒന്നും ഇപ്പോ വിവര അറിയാത്ത
രണ്ട് രണ്ട്.
ഉം വല്യൂട്ടികളായോ
ആഹ് രണ്ടിലും അഞ്ചിലും പഠിക്കുന്നുണ്ട്. ഉം പിന്നെ ചായല്ല കുടിക്കുന്നെ ഫുഡ് ചായക്കെന്ത്
ചായക്കെന്താ കുറച്ച് ബേക്കറിണ്ടവിടെ കുട്ടികള് വരും ബേക്കറി പൊട്ടിക്കും കൊടുക്കും ഇണ്ട- ക്കലൊക്കെ ഭയങ്കര പാടാ ല്ലേ.
അത് തന്നെ അത് തന്നെ നല്ലത് ഓർക്കുവാണെ ഇണ്ടാക്ക പണി ഉം അതന്നെ
അല്ലെങ്കിലേ മടി പിടിച്ചിരിക്ക മാഴയായിട്ട് രാവിലെ എല്ലാ നേരത്തെ ഏണിക്കലും
അതന്നെ.
ഉച്ചയ്ക്കന്ന് ഉറങ്ങാന്ന് വിചാരിച്ചപ്പോ ആ വിടെ വടെ ഉറങ്ങ. ങ്ങനെ സമയം കിട്ടിയില അത് പോയിലെ ഇനി വൈകുന്നേരം പത്ത് പതിനൊന്ന് പതിനൊന്നര അ പ്പോ ഉറങ്ങും രാവിലെ ഒറ്റ കണ്ണടക്കല്ല അപ്പേക്ക് നേരം വെളുത്തു.
അതന് ആ സമ
ഉം മഴയ്തൊണ്ട് രാവിലെ ഏ ആഹ് ആയിക്കോട്ടെ എന്നാ പിന്നെ വിളിച്ചോളൂട്ടോ ആയിക്കോട്ടെ.
ഓ